ഹലോ
ചോറൊക്കെ തിന്നോ ഓ വെറുതെ ഇരിക്കാവു ലേ
ആ മഴ ണ്ടായിനിം ഇപ്പല്യാ
ആ ഇയ്യെന്തിനാ പടികുന്നെ
ഞാന് ഡിഗ്രി തേഡ് ഇയർ ഈ വർഷം തേടിയറ് മഞ്ചേരി മഞ്ചേരി
കയ്യിനായില്ലേ
ആ ഇല്ല ഫോർത്ത് ഇയർ ഇപ്രാവശ്യം മുതൽ ഫൈ ഫോർ ഇയർ യുജിപാണല്ലോ
ആ നാല് വർഷം ഡിഗ്രി ഉണ്ടല്ലെലേ അപ്പൊ അടുത്ത ഒരു കൊല്ലം കൂടെ ഉണ്ടാവൂല്ലെ
അല്ലെ കമ്പൽസറി അല്ല തേർഡ് ഇയറിൽ നിർത്തി പ്രൊപ്പോട്ട് ആവണെങ്കി ആവാം
ആണല്ലേ ആ മ് പിന്നെന്തിനാ പോവ്ന്നേ
മ് ഉറപ്പിച്ചിട്ടില്ല ഒന്നെങ്കിൽ ടീച്ചിങ്ങാകും അല്ലാന്ന്ണ്ടെങ്കിൽ വീഡിയോഗ്രാഫി അങ്ങനെയാ അലോയ്ക്കനെ ഒറപ്പിച്ചില്ല്യ നോക്ക ഡിഗ്രി കൈഞ്ഞില്ലല്ലോ
ആ ഈ ഈ വർഷം പറയ്ണ്ട്‌ല്ലെ
ആ ഈ വർഷ തേഡ് ഇയർ ആണെന്നുണ്ടെങ്കി ഈ വർഷം കൂടെ അല്ലാ എന്നുണ്ടെങ്കിൽ വർഷം
ഒരു വർഷം കൊണ്ട് ആ പഠിക്ക്യ ന്നല്ല ഇപ്പത്തെ കാലത്ത്
ആ അതെ
ആ പഠിപ്പില്ലെങ്കിലും എവിടെ ഇണ്ടാവൂല വിദ്യാഭ്യാസം നല്ലാം വേണപ്പം നമുക്കൊരു ജോലിവേണെങ്കില് അതെനടക്കൂള്ളു
ആ ആ
ഇന്നാരിം ആശ്രയിക്കാതെ നമൊക്കൊരു ആവിശ്യത്തിണെങ്കിലും ആരോടും ചോയ്ക്കാതെ തന്നെ നമുക്കിന്ന് ജീവിക്കാം
ആ
ഉം അതാണ് അങ്ങനെ വേണം നല്ല കൊയപ്പോള്ളു ഏറ്റവും വേം പണി കിട്ടുന്നതിൽ പോവാ നല്ല ജോലി
ഉം ഉം അപ്പൊ ഈ ഡിഗ്രി ഇങ്ങനെ തീ ഡിഗ്രി കഴിഞ്ഞ് പി ജി എടുത്ത് അങ്ങനെ അങ്ങനെ പോകുമ്പോങ്ങനെ വർഷങ്ങള് പോവാന്നല്ലാതെ ത്ഇത് തിയറി മാത്രല്ലേ പഠിക്കണെ നേരെ മറിച്ച് കോഴ്സ് ക്കാന്നുണ്ടെങ്കിൽ വേഗം ജോലി കിട്ടണ രീതിക്കും എത്തും പാശേ
തന്നെ കിട്ടല്ലോ
ഇപ്പം എല്ലാത്തിനും ഡിഗ്രി വേണം അപ്പ പിന്നൊരു ഡിഗ്രി അങ്ങനെ എടുത്തതാ ഇപ്പം പി ജി വേണെന്നുണ്ടെങ്കില് ഡിസ്റ്റൻ എന്ത് ചെയ്യാലോ
ആ അങ്ങനെയാണെങ്കി അങ്ങനിം ചെയ്യാ എന്തെങ്കിലൊരു ജോലി കിട്ടണ വേം കിട്ടിയ അത്ര നന്ന് ഉള്ളൊരുതുണ്ട് അപ്പോ ഒരു മാസവുമ്പോക് ഒരു പത്തുർപ്യ കിട്ട്യാ തന്നെ നമുക്കൊ കാര്യ തന്നല്ലേ നമ്മൾ ആവശ്യത്തി നടക്കയും ചെയ് ആ ആരോടും ചോയ് ക്ക നമുക്ക് നമ്മളതിൽ ജീവിക്ക പിന്നെ കല്യാണം കഴിച്ച് പോയാ ഭർത്താവിനോട് ഓരോന്ന് ചോയ്ക്കാൻ നിക്കാണ്ടല്ലോ. പിന്നെ അങ്ങനത്തെ ഭർത്താവ് വേണംട്ടോ കല്യാണം കഴിക്കുകയാണെങ്കി ജോലി
ജോലികൊ ആ ഇപ്പത്തെ ആൾക്കാരൊക്കെ അങ്ങനെ വിടാതോലൊന്നും ഇല്ലാന്നാണ്
ആ അങ്ങനെകല്ലെ
ഇപ്പൊ നേരെ തിരിച്ചാണ് എന്താ പറയാ ആണുങ്ങള് പേരെ വീട്ടിലിരിക്കും. പെണ്ണുങ്ങ്ൾ പണിക്കോവും അങ്ങനീണ്ട്.
ആ അങ്ങനെ ണ് ത് അതാണ് ഇപ്പത്തെ ഇത് ഒരു എങ്ങനെങ്കിലും പണിക്ക് പോയിഒക്കെ അവരോർക്ക്ത്ണ്ടെങ്കിലൊക്കെ ഒരു കാര്യം തന്നെ പ്പെ ത്ര ആണ്ങ്ങക്ക കല് കല്യാണം ശര്യാവ്ണില്ല വിദ്യാഭ്യാസല്ല്യാഞ്ഞി എത്ര ആഇപ്പൊ പെൺകുട്ട്യാക്ക് ഭയങ്കര ഡിമാൻഡാ. ആഹ് പ്പൊ പെൺകുട്ട്യാക്ക് ഭയ ങ്കര ഡിമാൻഡ് പെൺകുട്ട്യാക്ക് വിദ്യാഭ്യാസല്ലെങ്കിലും ആൺകുട്ട്യേക്ക് പണി വേണം ന്നാ അങ്ങൻത്തൊര്താണ് പ്പോ പ്പാർക്കും കിട്ടാല്ല ഏതായാലും മ തി ന്ന്ള്ളതിലാണ് പ്പ നിക്ക്ന്നെ ആ പ്പയ്ന് പെൺകുട്ട്യാൾ വെറുതെ നിക്കുല്ല
ആഹ് ബസ്സിലൊക്കെ കോളേജ് വ്ട്ട് വരുമ്പോ ഓരോരോ താത്താര്ണ്ടാവും. ഓലോട്ത്ത് ഇരിക്കുമ്പോ തന്നെ പേട്യ ഒറപ്പാണ് കല്യാണാലോയ്ച്ച് വെരും ന്ന്
കല്യാണം നോക്കുന്നുണ്ടോ
ഇല്ല താത്തണ്ട് അപ്പം താത്തപ്പ ഡിഗ്രി കഴിഞ്ഞു
ഡിഗ്രിക്ക്‌ അപ്പൊ കൊ വല്ല വല്ലാ വ്യത്യാസം ഇല്ല്യലേ ങ്ങള്
ഇല്ല്യ രണ്ടര വയസ്സ് ഞാൻ നേര്ത്തെ ചേർത്തിയതേനി അപ്പൊ സെയ് ശരിക്ക് സെക്കൻഡ് ഇയർ ആവണ്ട
ആഹ് ത
ആഹ് നോക്ക്‌ണ്ടോയ് ച്ചാ ഇല്ല ഓൾ ജി കയിയട്ടെന്ന് പർ ഞ്
ആഹ് എന്തെങ്കിലൊരു ജോലിയായിട്ട് നോക്ക നല്ലത്
ആഹ ഇപ്പ ആഹ ന്യാണ് കുഴപ്പല്ല വീട്ടിലും കൊയപ്പല്ല അന്ന് കെട്ടിക്കണം അങ്ങനെയൊന്നും ല്ല അതൊണ്ട്
വേഗം കല്യാണം കൈച്ച് കൊടുക്ക പ്പൊ വീട്ടുകാർക്കായാലും അറിയാ മക്കൊക്കൊരു വിദ്യാഭ്യസം വേണം ആഹ് അങ്ങനൊര്ത്ണ്ട് കാരാ ആദ്യ ഒക്കെ മക്കളൊന്ന് പൈനെട്ട് വയസ്സാവണ മുന്നേ കല്യാണം കഴിച്ചു കൊടു
അല്ല ന്റെ ആ ഞങ്ങളെ വീട്ടില് ർഞാല് മ്മീം പ്പികല്യാണയിക്ക്ണേ ഇരുപത്തി നാലാവയസില
ഇർവത് നാലാ വയസ്സ് അപ്പൊ പിന്നെ കൊഴപ്പല്ലൊരു
ജോലിയൊക്കെ കിട്ടിട്ട കല്യാണയ്
ആഹ് ഉമ്മക്ക് ജോലിണ്ടോ? ടീച്ചറെവിടെയാ?
സ്കൂള്ൽ
ഏതാ
വടെ എ യു പി
യു പിൽ ആ അങ്ങനൊരു ജോലി ണ്ടായ അവരാർ ക്ക്‌ ത്ണ്ടാവും എല്ലാരെെങ്കിലും എന്ത് ന്നടക്കൂലല്ലോ
ആഹ്
ആ ജോലിണ്ടെങ്കിലെല്ലതും ന്നടക്കൊള്ളൂ ന്നമ്മക്കൊര് കാര്യത്തിനെന്തെങ്കിലൊന്ന് സാനം വാങ്ങണങ്കിലൊക്കാൻ ക്കെ നട്ക്കൊള്ളൂ ക്ക്‌
ആ തെ
അല്ലാതെ കല്യാണം കഴിച്ചിട്ടൊന്നും കാര്യ ചെലോര് കല്യാണം കഴിച്ചിട്ട് പഠിപ്പിക്കണോര്ണ്ട്.
അല്ല അങ്ങന്ണ്ട് പക്ഷെ മ് പഷേ അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ ഒരു വെലറിയണാൾക്കാര് വേണം പട്പ്പിക്കു ഓൽക്കർ റിയാ ങ്ങനെ അവര് വിടും പക്ഷെ അ അ അങ്ങനെ തീരെ വിദ്യാഭ്യാസള്ള ഇല്ലാത്ത ആൾക്കാരാവുമ്പോൽക്ക് ഓൽ ജീവിച്ച രീതിക്കെന്നെ ജീവിക്കണം ന്ന് ള്ള
ജീവിക്ക്ണെ ആ അങ്ങനൊര് ത്ണ്ടാവും
കിട്ട്ണ മക്ക് കിട്ടണ ചെല്ല് ചെന്ന് കേറ്ണ വീടൻ സര് ചിരിക്കും.
അൻസരിച്ചിരിക്കും ആഹ് അത് ഷ ശെര്യന്നെണ് പക്ഷെ ഞ്ഞമ്മക്ക് ഒര് ജോല്യായിട്ട് കല്യാണം കഴിക്കുമ്പോ അയ്ന്റൊര്തന്നെ ണ്ടാവും ഒര് ജോലി ണ്ടോചോയ്ച്ച ജോ ജോലിണ്ട്ന്ന് പറയാ അല്ലെങ്കി പിന്നെ കല്യാണം കഴിഞ്ഞാ പിന്നെ ജോലിം തെര്ഞ് നടക്കണ്ടിവരും വീട്ട്ത്തെ അവസ്ഥ എങ്ങന്യാന്ന് പറയാൻ പറ്റ് റ്റൂല ആഹ് അപ്പൊ വീലെ എങ്ങനെ ച്ചെലപ്പ ജോലിള്ള ആൾക്കാരാവും കല്യാണം കയ്ക്ക ചിലോര് കല്യാണം കയ്ച്ചാലും വിടുന്നുണ്ട് ഒരാൾക്കാര് വിടുന്നില്ല്യാ കുട്ടികളും മക്കളായിട്ട് ഓരങ്ങ് നോക്കി കുത്തിരിക്കേണ്ടി വരും
അതെ ഓലെ ജീവിതം അങ്ങനങ്ങ്ട് പോവും
പോവും പിന്നെ ഇപ്പത്തെ ആര് പെൺകുട്ടികളെന്നെ ഏറ് കൂടെ പഠി
ഇപ്പ പിന്നെ കൊറേ ആ ഇപ്പൊ പിന്നെ കൊറേ ഫോണിലൂടൊക്കെ കൊറേ ഏണിങ്സ് ണ്ടാ
അങ്ങനാ അങ്ങനൊക്കെ പൈസ കിട്ടണോരുണ്ടാവുംലെ ഒരണിക്കൂർ രണ്ടണിക്കൂറൊക്കെ കിട്ടണോര് ണ്ടാവൊല്ലോ ഉം അപ്പപിന്നെ അതൊക്കെ നോക്കാ ന്നല്ലത് പത്ത് രൂപ കിട്ടിയ അതായല്ലോ നമ്മ ഫരേദിസെൻസാവൊല്ലോ ആ അതാണ് ല്ലേ ഇനിപ്പ നോക്കിട്ട് കാര്യല്ല ഇപ്പം ആറ് ആറ് മാസ്ത്തൊക്കെ കോഴ്സ് കൊറേയ്ണ്ടല്ലോ ആ ആ ആറ് മൂന്ന് ഫോണിലൂടെന്നെ ണ്ടാവുല്ലോ
പണ്ട് പറഞ്ഞാല് ഡിഗ്രി കഴിഞ്ഞാ പി ജി പിന്നെ പി ജി കഴിഞ്ഞ അപ്പെത്രങ്ങാനം ആൾക്കാരുണ്ട് ഡിഗ്രീം പി ജിം ഒക്കെ കയ്ഞ് വെർതിരിക്കണേ
കറി ഉം ഇപ്പ അയ്ന് ഇപ്പ കൊറേ വിദ്യാഭ്യാസം തന്നെ മാറ്റി ചെയ്തണ്ട്ല്ലേ
ആഹ് ഡിഗ്രിക്കെ ഫോർഇയർ ആയി
ആ ഇപ്പ പർത്ത് ഇണ്ടാവൂലെ ഇനി പ്ലസ് വണ്ണും പ്ലസ്ടൂവന്നർഞ്ഞിട്ട്
ന്നാ അങ്ങനേം പറയ്ണ്ട് അത് അത് നടക്കോന്നറിയൂല
പക്ഷെ പഠിക്ക്‌ണ മക്കൾക്ക് പിന്നെ കൊയപ്പല്ല്യാ അവർക്ക് പിന്നെ എ ത്രത്തോളം ഇണ്ടവാ പറ്റും എത്രത്തോളം നന്നാക്കല്ലാതെ ചെലൊര് മര് മരിക്കാനായിട്ട് നിക്കും ചെയ്യും വേം ജോലി കിട്ടിന്നൊ ക്കെർഞ്ഞാല്
ആഹ് പഠിക്കാൻ കഴിയ്ണോര് പിന്നങ്ങനെ പഠിച്ച് പോണെന്നെ ന്നല്ലത്
സീതി വേണം പഠിപ്പിക്കണ്ട് ര് ഭാഗത്ത് ആ ഇല്ലല്ല അ ഹേ ആ വേണ പിന്നെ മൂന്ന് മാസത്തൊക്കെ കോഴ്സൊക്കെ വേണ്ടെങ്കിലൊക്കെ കൊറച്ച് പൈസ കിട്ടുന്നൊക്കെ വേണ്ടാവൊല്ലോ പ്പോ എക്സറേ ഈ അങ്ങൻത്തൊക്കെ സ്കാനിങ്ങൊക്കെ മൂന്ന് മാസ്തൊക്കെ പഠിക്ക്‌ണ് മൂന്ന് കൊല്ലം
ആ ഇണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അതേപോലെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ കൊറേ കോഴ്സ്ണ്ട് ആറ് മാസത്തിന്റെ ഡിപ്ലോമേണ് പക്ഷെ അതിനൊക്കെ പറഞ്ഞാല് വല്യ സാലറി ഒന്നും ഉണ്ടാവില്ല പത്ത് പതിനഞ്ച്
എന്നാലും അറ് ഒക്കെ പരിജയായ പിന്നെ ഇങ്ങനെ കൂടും
അത്ണ്ട് ന്നാലും ഡിപ് ന്നാലും പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച്ണോൽകിക്കാരം കൂടുതല് കിട്ടാ അതേ കോഴ്സന്നെ മൂന്ന് വർഷൊക്കെഇണ്ട്
പിന്നെ പൈസ ഇല്ലാത്തവർക്ക് ആവുമ്പോ കുറഞ്ഞതൊക്കെ വേം പഠിച്ചു തക്കുള്ളു അതെങ്കില് അതായല്ലോന്നൊരുത് ത്ണ്ടോ എത്ര എത്ര വീട്ടുകാർ പണിക്ക് പോകുന്നുണ്ട് ഇപ്പോ ഇതിനൊക്കെ ആയിട്ട് അപ്പൊ ഇപ്പൊ പറ ഓരൊക്കെ പഠിച്ചാ മതിയേനി പഠിക്കാൻ പറ്റൂലേനി ഇപ്പോൾ പഠിക്കാൻ സൗകര്യം കൂടിയിട്ട് മക്കൾ പഠിക്കുന്നില്ലെന്ന് പറയും
അതെ അന്നത്തെ ആൾക്കാർക്ക് ആഗ്രഹുണ്ട് പഠിച്ച പഠി ക്കാൻള്ള സാഹചര്യം ഇല്ലേനി സാഹചര്യം ഉണ്ട് പക്ഷെ പഠക്കാനുള്ള ആഗ്രഹല്ല
ആഹ് ആ
പഠിക്കാൻ കഴിയൂല ന്നാ എല്ലോട്ത്തും എത്തും
അയോ അതെ നിങ്ങളെ കുടുംബത്തില് കൊറേ ആൾക്കാ എല്ലാർ ക്കും ജോബ് പണി യൊക്കെ ണ്ടോ
ആഹ് എല്ലാരും നല്ലതിലക്കെ എത്തിക്ക്ണ് ഉം ആപ്പക്ക ആഹ്
ആ അതൊക്കെ ഇണ്ടാവന്നല്ല എല്ലാരും
മളെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അടിപൊളിയാണ് പക്ഷെ എനിക്ക് ചെല്ല്ണോട്ത് എങ്ങിനെ അറീലല്ലോ
ആ അത് ശരിന്നെയാണ് ഓരോരുത്തർക്കും ഓരോ ഇത്ണ്ടാവും ചിലർ വിദ്യാഭ്യാസം നല്ലതൊന്ന് വേണ്ടിവരും ചെലോർക്ക് പഠിച്ച പഠിച്ച് ണ്ടാവും പിന്നെ ഭർത്താവിന്റെ അമ്മ ക്കെക്കും കൊറേ പ്രശ്നം ഉണ്ടാവ വീട്ടില് വെറുതെ ക്ണോ പഠിപ്പിക്കാനൊക്കെ വിടും കാ അത് വേണം ഉം പിന്നെ മക്കളുതൊക്കാവുമ്പോ ഒരാൾക്കായിട്ട് കഴിയൂല്ലേ നോക്കാനേ എല്ലാരും പാടെതാ ക്കിയാലേ ന മുന്നോട്ട് പോവൊള്ളു നാമത് പെൺകുട്ടിയേക്ക് ഭയങ്കരതാണ് ഇപ്പ ആ
കൂടുതലാണ് നമ്മക്കന്നെ നല്ല ചെലവ പിന്നെ കുട്ടിയേള്
ആ അതാണ് വര്ണത് അപ്പൊ പിന്നെ എന്തായാലും ഒരു പഠിച്ചൊര്തായിട്ട് കല്യാണം കഴിക്കായിരി നൽ ചെലോര് പഠ് പ്പിക്കുന്നാരെയു പഠിക്കൂല്ല്യ പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്വളായി അങ്ങനെങ്ങട്ട് പോവും ചെയ്യും പിന്നെ ക്കാ പിന്നെ പഠിത്തം നടക്കൂല ആ നല്ലൊരു കോഴ്സൊക്കെ എട്ത്തിട്ട് പഠിക്കാ ഏറ്റും നല്ലെ ഇപ്പത്തതില് ഡിഗ്രി നാലത്തെ വർഷം എടുക്കണില്ലെങ്കിൽ ഒരു വർഷം പാടെ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെന്തെങ്കിലും ജോലി നോക്കാണെങ്കിൽ വിദ്യാഭ്യാസം നല്ലതാണ്.
പിന്നെന്താച്ച ഇപ്പല്ലാരും ഡിഗ്രി ചെയ്യാണെങ്കിലും അതിന്റൊപ്പ പാർടൈമൊക്കെ എല്ലാരും നോക്ക്ണ്ട്. ബിസിനസ്സ് തുടങ്ങാ അല്ലെങ്കിൽ അല്ലാതെ പാർട്ട് ടൈം ജോബ്സ് ഒക്കെ നോക്കിട്ട്
ആ അങ്ങനെ ആ പാർടൈമ് കൊറെേ ആൾക്കാര് നോക്ക്ണ്ടല്ലോപ്പൊ. പാർ ടൈമ്
അങ്ങനെയൊക്കെയാണ് ആ കാരണം ആ കൊറച്ചെങ്കി കൊറച്ച് കോളേജ്ന്നൊരു ബസ്തു കൂലിയെങ്കിലും കോളേജിൽ പോവാള്ള
ആ ഇപ്പൊ പഴേ രാവിലൊക്കെ പഠിക്കാൻ പോവ പിന്നെ പാർട്ട് ടൈം നോക്കിട്ട് ജോലിയ്തിട്ട് ആ പൈസക്ക് പഠിക്ക്ണോരൊക്കെ
പക്ഷെ അങ്ങനെ ആൺകുട്ടിയേൾക്കൊക്കെ പെൺകുട്യേക്കങ്ങനെ ങ്ങനെ രാത്രിയൊന്നും പോവല്ലൊന്നും അത്ര സുഖല്ല്യല്ലോ.
ആ ചെല കുട്ട്യൾ ഹോസ്റ്റലിലൊക്കെ നിക്ക്ണോരൊക്കെ പോവും. ഞങ്ങടെ ഇവിടെണ്ട് ആ. ഓരൊക്കെ രാത്രി കാറ്ററിംഗ് ഒക്കെ ഉണ്ടല്ലേ അങ്ങൻത്തെ ജോലിക്കൊക്കെ പോകുന്നുണ്ട് എന്നാ പണി ആ പെൺകുട്ട്യള്. പണിയായി പടുത്തു അതായക്കരെ ആ രാത്രി കാറ്ററിംഗ്ണ്ടോ കൊയേണന്നെ
ആ ആ അതൊക്കെ സുഖാണ് പക്ഷെ ആ ആ അല്ലാതെ ഫോണിലൂടെ ചെയ്യ്ണാൾക്കാരുണ്ട്.
ആ ഫോൺ കൂടെ ഇന്ന് ഫോൺ കൊറെേ തട്ടിപ്പുള്ളത് ഉണ്ടാവും ഫോണിൽ കൂടെ കുറെേ നല്ല തുണ്ടാവും കിട്ടുണൊണ്ടാവുട്ടോ നല്ലതുണ്ട് ചെലതൊക്കെ
മ്മ് മ്മ് പിന്നെ നമ്മക്ക് ഒരു മാസം എങ്കി ഒരു മാസ വണ്ടിക്കൂലിയെങ്കിലും
ആ ആ അതായാല് അങ്ങനെള്ളെണ്ട് കൊറെേ ആൾക്കാർ പിന്നെ കൊറെ ആൾ ക്കത് വേണങ്കിൽ പഠിച്ചാമതി വെർതെ പഠിക്കാ പോവാന്നുള്ള രീതീൽ പോണോരുണ്ട് പൈസ വെറുതെ അമ്മയും അച്ഛനും പൈസ തരും. ഓര് എല്ലാ ഓരോ ആവശ്യം നടക്കും ചെയ്യും. പഠി ക്കൂല്ല വെറുതേ നടക്കും.
അതൊക്കെ സ്വയം അവിടെ എത്തുമ്പേ മനസ്സിലാവും.
ഉമ് ഏതായാലും നല്ല ഇതില് പഠിച്ചിട്ട് നല്ലൊരു ജോലിയൊക്കെ വാങ്ങിച്ചാ നല്ലത്. അങ്ങനെ കല്യാണം കഴിച്ച് പോണ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവൂല. ഉമ് ഉമ് ഇന്നാ ആയിക്കോട്ടെ എന്നാ ഞാൻ വെറുതെ അങ്ങനെ വിളിച്ചു നോകിയെനി ആഹ് എന്നായിക്കോട്ടെ ശരി. യോ